ഹലോ കേക്കണ്ടോ
ഹലോ
കേക്കാമോ ഹലോ കേക്കാമോ നീ വരുകേയില്ല
ഹലോ
ഹലോ ഹലോ കേക്കാവോ
ഹലോ
ഹലോ കേക്കാവോ
ഹലോ
ഹലോ
ലോ കേക്ക് കേക്കണ് ണ്ടോ
ആ കേക്കുന്നുണ്ട് കേക്ക് ണ്ട് റെയ്ഞ്ച് കൊറവാന്ന് തോന്നുണ്ട് ആഹ് കേക്കാലോ
ആഹ് പറഞ്ഞോ
എന്തൊക്കെണ്ട് വിശേഷം എന്താണ് ചെയ്യണ്
സുഖം കൊറച്ച് ഡ്രസ്സളിണ്ട്
അയ്ശരി ആഹ് പിന്നെന്താ ഹസ്ബന്റ് വന്നോ
ആഹ് വന്നു ആ ടി വി കാണ് ണു ഉം ആഹ് അച്ഛനുണ്ട് അച്ഛൻ കിടന്നു
ആഹ് അച്ചൻ പൊറത്തു പോയേക്കുവായിരുന്നല്ലേ മറന്നു പോയി ഉം പിന്നെന്താണ് പിന്നെന്താണ് ഫുഡിന്
ഇന്ന് ചോറ് തന്നൊയിരുന്നു ഉച്ചക്ക് രാവിലെ പലഹാരം ഒണ്ടാക്കും
ആഹാ ചോറുണ്ടാവും അപ്പൊ ഒരുറാശ്യം വെ ച്ചാ മൂന്ന് പേരെല്ലേ ഉള്ളൂല്ലേ ഒരു വട്ടം വെച്ചാ തന്നെ
ഉം
അവിടെന്താണ് സ്പെഷ്യൽ
ഇവിടെ സ്പെഷ്യലൊന്നുല്ല ഇവിടെ ചോറ് മീൻകറി ഒക്കെ തന്നെ ഉള്ളൂ
ആഹ്
ഉം കഴിച്ചിട്ടില്ല കഴിക്കണം അവന്റെ ബാത്റൂമിലാണ് കളിക്കണ് വെള്ളത്തില് വിളിച്ചിട്ട് വരണില്ല അപ്പൊ പിന്നെ ഇനി അവന് ഭക്ഷണൊക്കെ കൊടുക്കണം നല്ല മഴയാണ് രണ്ടൂസായിട്ട് നല്ല മഴണ്ട്
ആഹ് ഇവടെം നല്ല മഴേന്നെ ഇപ്പൊന്ന് പെയ്തു പോയി ഇപ്പ പ്പില്ല
ആഹ് നല്ല മഴ നിർത്താണ്ട് പെയ്യാണ്
ആ ഇവിടെ അങ്ങനെ തന്നായിരുന്നു ഇത്ര നേരം പിന്നെ കുറഞ്ഞു
അതെ അപ്പൊ ഇവിടെന്ന് പറഞ്ഞാല് നല്ല തണുപ്പ് കൊറച്ച് എന്ന് വെച്ചാ നല്ല സ്ഥലം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഇമ്മിച്ചിടെ വീട്ടില് അപ്പം ഇവിടെ ഭയങ്കര തണുപ്പ് ഞങ്ങടെ അവിടെ ഇത്രയും തണുപ്പില്ല ഇവിടെയാണെങ്കി ഭയങ്കര തണുപ്പ് നമുക്ക്
ഇവിടെ അത്ര തണുപ്പുള്ള ഏരിയല്ല ഇവിടെ കുറച്ച് ചൂട് കൂടുതലുള്ള ഏരിയാണ്
ഉവ്വാ ആ സ്ഥലക്കെ അപ്പൊ ഇവിടെ എന്ന് പറ ഭയങ്കര തണുപ്പ് ഇവനാണെങ്കിൽ കൊച്ചായോണ്ട് ഇവൻ ഇങ്ങനെ എടക്കടൊക്കെ മൂത്രം ഒഴിച്ചോണ്ടിരിക്കാണ് അത് കാരണം
ആ അപ്പൊ അവന് ഭക്ഷണം കഴിച്ചു വരുമ്പോഴക്ക് ഒരു സമയം ആവുല്ലോ
ഓ അതൊക്കെ ഒരു സമയാവും അതിപ്പോ അല്ലേലും എല്ലാ കാര്യങ്ങളും ഇത്തിരി ലേ ലേറ്റാട്ടാണ് പിന്നെ ആഹ് പിന്നെ നമ്മള് പറയാനോടത്തൊന്നും നിക്കൂല ആൾക്ക് ഇഷ്ടം അനുസരിച്ചാണ് ആളെല്ലാം ചെയ്യുള്ളൂ
ആ കുട്ടികളല്ലേ ഇപ്പൊ വാശി പിടിപ്പിക്കണ്ട അവരുടേതായ രീതിയിൽ ഇങ്ങനെ
മൊത്തത്തിലുള്ള ആൾക്ക് വാശിയാണ് പിന്നെ
ഫോൺ കൊടുക്കുവോ വിളിക്കാൻ അതോ
ഫോണ് ഗെയിം എടക്ക് ഭയങ്കര എന്തെങ്കിലും നമുക്കങ്ങ് ഭ്രാന്ത് പിടിക്കുമ്പോ നമ്മളെങ്ങട് വട്ടുപിടിപ്പിക്കുന്ന് തോന്നുമ്പോ ഫോണിൽ ഗെയിമ് വെച്ച് കൊടുക്കും പക്ഷെ കാർട്ടൂൺ അങ്ങനെ ഒന്നും വെക്കാറില്ല മറ്റേ ഇതൊന്നും വരാറില്ല അവനിങ്ങനെ ചെയ്യ്മ ഉമ്മ കുറച്ചൊക്കെ ഗെയിമ് കളിക്കണ നല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് മറ്റേങ്ങനെ ആ അതെ ഇങ്ങനെ മറ്റേ കാറ് ഓടിക്ക അങ്ങനത്തെല്ല ഈ ഒരേ പോലത്തെക്കെ സാധനങ്ങൾ ഒരുമി ച്ച് വരുമ്പോ അങ്ങനെ ഞെക്കുമ്പ പോ അങ്ങനത്തെ ഗെയിമ് ഒക്കെ ഉണ്ടല്ലോ
ആ ആ
കൊറേ സാധനങ്ങള് ഇണ്ടായിട്ട് ഒരേപോലെ വരുമ്പോൾ നമ്മള് ഒരേപലത്തെ രണ്ടണ്ണം നിക്കുമ്പോ അതങ്ങ്. ഡിലിറ്റായി പോവാ അങ്ങനത്തെ കളിയൊക്കെ
ഉം കാൻഡി ക്രഷ് ഒക്കെ പോലത്തെ കളികള്
അപ്പ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളേർക്ക് നല്ലതല്ലേ അതങ്ങനെ അവർക്ക് ഇപ്പഴേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അവ പോലത്തക്കക്കെ മനസ്സിലാക്കണ്ടേ അങ്ങനെ ഇടക്കൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ പിന്നെ ടി വി കാർട്ടൂണൊക്കെ കാണും. കാർട്ടൂണിനേക്കാളും പുള്ളിക്ക് ഫേവററ്റ് രണ്ട് മൂന്ന് സാധന ഉണ്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കും. ച്ച് കൊടുത്തില്ലെങ്കിലും ബഹളമാണ് അങ്ങനെയൊക്കെ അത് ഇവിടെവഞ്ഞൊള്ളൂട്ടൊ. ങ്ങൾടെ വീട്ടില് സാധാ ടി വിയാണ്. കേക്ക്ന്നുണ്ടാ?
ഭക്ഷണം കഴിച്ചോന്ന്.
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കണം.
ആ ഇന്നാ പിന്നെ അവന് ഭക്ഷണം കൊടുക്കായിരുന്നില്ലേ അവൻ. കൊടുത്തൊടങ്ങിയല്ലേ ഒരു ഒമ്പത് മണിയാകുമ്പളക്കും പത്ത് മണിയാവുമ്പളക്കും കഴിയും.
ആ വൻ ബാത്റൂമില ബാത്റൂമില് മൂത്രൊഴിച്ചിട്ട് കഴുകാനായിട്ട് കൊണ്ട്പോയതാ. പിന്നെ വരൂല പിന്നെ വെള്ളത്തി കളിക്കണം. പിന്നെ വിളിച്ചാലൊന്നും വരൂ ലാ. അങ്ങനെക്കെ ഇൻക്കാണങ്കി ഒന്ന് ഫോൺ വിളിക്കണെങ്കില് പൊർത്ത് വരണം. ഇവിടെ ഉള്ളില് റേഞ്ച് കൊറവാണ്. റെയ്ഞ്ച് കൊറവാന്നല്ല ഒട്ടും റെയ്ഞ്ച് കിട്ടൂല. വിളിച്ചാലെ കിട്ടൂല.
ക്കണം. ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടാവും. ഞാനിപ്പതെ അടുക്കളെടെ ഒരു പൊറത്ത് ഡോറ് തൊറന്നിട്ട് അവടെവന്നിരിക്കാ.
ആഹ്.
റേഞ്ച് ഭയങ്കര ഇഷ്യൂ ആണ്. ഉള്ളേരിയ ആയതുകൊണ്ട്. ഉള്ളേരിയാന്നറഞ്ഞാ റോഡ് സൈഡാണ് എന്നാലും. ഈ ഭാഗത്ത്ക്ക് അത്ര റേഞ്ച് പോര എല്ലാ ഏഹ് സിം കാർഡിനും റേഞ്ച് കൊറവാ. എല്ലാർക്കും ഭയങ്കര പരാതിയാണ് നെറ്റ്‌വർക്ക് ഇല്ലാന്നിള്ളത്. ഇപ്പൊ ഒരു വാട്സപ്പിലൊക്കെ എന്തെങ്കിലും സെൻ്റയ്താ തന്നെ അത്
അതെ അതെ അത് കാരണം ഈ ഞാനും ഇവനെന്തെങ്കിലും ചെയ്യണെന് സമ്മതിക്കൂ കട്ടാവ്ണ്ണ്ട് ഇപ്പഴും.
എന്തായാലും
ഇപ്പഴും കട്ട
ഹലോ, കാട്ടാവ്ണ്ണ്ട്. ആഹ് പറഞ്ഞോ ഹലോ ആഹ് പറഞ്ഞോ
ആഹ് ഇപ്പഴും കട്ടാവണ്ണ്ട്
കട്ടാവ്ണ്ണ്ട്. ആഹ് എടേലിങ്ങനെ കട്ടായി
ആഹ്, ആഹ് ആ വരട്ടെ.
വിരുന്ന് പോയാ
ബാത്റൂമിന്ന് വന്നതാണേ. ഞാൻ വിളിക്കുമ്പോ വരൂല. അന്നിടിപ്പോ ഞാന് എനിക്കെന്തെങ്കിലൊക്കൊന്ന് ചെയ്യണ്ടേ എപ്പഴും ഇയാൾ ന്റെ പൊറകിലാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള സമയോന്നും തരൂല. അങ്ങനെ പിന്നെ ബാഗ്രൗണ്ട്
ക്കാവുംമ്പഴായിരിക്കും വന്നിട്ട് പിന്നാലെ വരാല്ലേ?
ബാഗ്രൗണ്ടിലെ സൗണ്ട് വരുമ്പഴേ അതാണ് പ്രശ്നം. അപ്പൊ പിന്നെ പിന്നേം പോയിട്ട്ണ്ട്. വര്ണ്ണ്ടോ?
ആഹ്.
ആ വര്ണില്ല. അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പൊ കേക്ക്ണ്ടോ?
കേക്ക്ണ്ടോ? ആ കേക്ക്ണ്ട് പർഞ്ഞോ.
ഓഹ് ഭാഗ്യണ് ക്കാരം ഞാൻ അകത്ത് വന്നേ. അകത്ത് വന്നാ പിന്നെ കേക്കൂല. അങ്ങനെ. പിന്നെപ്പെന്താണപ്പോ രാവിലെ എപ്പോഴ എഴ്ന്നേക്കെ അപ്പോ?
എപ്പഴാ എഴുന്നേക്കാ അപ്പൊ? ഇപ്പൊ ഞങ്ങള് ലേറ്റ് ആയിട്ട എണീക്ക ഹസ്ബന്ഡ് ഇവിടെ അടുത്തന്നെയാ വർക്കിന് പോണത് അപ്പൊ ഭക്ഷണം ഒന്നും കൊണ്ട്പോണ്ട. ഇല്ലെങ്കിൽ ചോറ് കൊണ്ടോണെങ്കില് നേരത്തെ എഴുന്നേക്കണം. ഇപ്പ ആറ്ആറരക്കെ ആകുമ്പഴേ എണീക്കൊള്ളൂ.
ഭ നല്ല കാര്യം. ഈ തണുപ്പത്ത് സുഖായിട്ട് കെടന്നൊറങ്ങാ.
ആഹ് അതെ അതെ.
മഴീ ഒക്കെല്ലേ? ച എന്നിട്ട് ഇപ്പ എൃതി ചെയ്യാനാണ് കൊറച്ച ഭക്ഷണം വെച്ച കഴിഞ്ഞാ
ആഹ്
അപ്പ ഫുൾ ടൈം
ആഹ് വെറുതെരിക്കാ
ക്കണ്ടാ
ഇല്ലല്ല ടി വി ആണ മൊബൈൽ നോക്കും അങ്ങനെയൊക്കെ തന്നെ കുറച്ച നേരംങ്ങനെ സമയം കളയും പിന്നെ വീട്ടിലെ വർക്കൾണ്ടാവുല്ലോ അപ്പ അതൊെക്കെ തന്നെ ഉച്ചവരെ അത്യാവ്യ വീട്ടില് പണികൾണ്ടും അതൊക്ക കിയുമ്പഴേ ഫ്രീ ആകയുള്ളൂ
അതെ അതെ അപ്പം ടി വി വക്കണോ
ആ ടി വി ഉണ്ട് ടി വി കുറച്ചുരം കണ്ടൊണ്ടിരിക്കും ആഹ്
പിന്നെ പനി അമ്മ ഇപ്പ എന്നാ വരു അപ്പൊ
അമ്മേനെ വീട്ടില് പണികളൊക്കെ കഴിഞ്ഞാൽ കൊണ്ടുവരണംന്ന് വെച്ചിട്ടാ ബാത്റൂമിന്റെ പണിയ ഉണ്ടല്ലോ ആ ഏകദേശക്കെ അയിൽ കുറച്ച കൂടെണ്ട് അത് കൂടെ കഴിഞ്ഞ അമ്മേനെ കൊണ്ടുവരാാം ഒരു മാസം ഇപ്പം രണ്ട് റൂമുണ്ട്
വേണ്ടമുണ്ട്
ആഹ് അപ്പൊ ഇനി അറ്റ അല്ല പുറത്ത് ആയിരുന്നു ഇപ്പോഴും പുറത്തന്നെയാണ് കിട്ടുന്നത്
ആഹ് ആഹ് ആഹ്
പക്ഷെ ഡോറ് വരുന്ന രീതിയിയില് ഉള്ളിലത്തെ ഹാളിലെ ജ ഡോറ് പൊളിച്ചിട്ട് പുറത്തേക്ക് ആക്കാൻ രീതിയില്ല അപ്പോ നമുക്ക് മഴയാണെങ്ക
പറ്റൂലല്ല
ങ്കിലുംയില രാത്രിയാണെങ്കിലും ആഹ് അപ്പൊ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ഏകദേശം ആഹ് ഇനി ഒരു റൂമ അവിടെ റൂമ വരുന്നുണ്ട് അപ്പൊ ആഹ് റൂമ കെട്ടിയിട്ട് ഡോറ് പൊളിച്ചൽ അവിടെ റൂമുംരും നമുക്ക് ബാത്റൂമേക്ക് പോകാനുള്ള സൗകര്യമായി അങ്ങനെ ചെയ്യാ എന്നിട്ട്
ആഹ് ആഹ്
ഇപ്പം ആഹ് റൂമ് കെട്ടല് മാത്രമേ പണിയുള്ളൂ അതെ
അപ്പം മറ്റേ നാത്തൂവിനൊക്കെ വരാറുണ്ടോ വീട്ടില്
ഒക്കെ വരാറുണ്ട് ആഹ് വരണ്ട് ഇപ്പ ചേച്ചി അമ്മ അവിടെ ആയത കൊണ്ട് അവർക്ക് ഇണ്ട് വരാ പാൻ പറ്റില്ല ജോലിക്ക് പോകണ്ട് അപ്പ അവർ തിരക്കുകളല്ലേ ആ രണ്ട പേരു അമ്മ വലിയ ചേച്ചിടെവീട്ട് ഇവിടെ അടു കുറച്ച ഇവിടെ അടുത്ത് തന്നെയ ആള് ചെറിയ ആൾ മാത്രമേ ലോങ്ങള്ളൂ വലിയ
അപ്പൊ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടോ
ഓ ഉണ്ട് രണ്ടളക്ക് രണ്ട് കുട്ടി ളായി ഒരാൾ മൂത്താളുടെ ഒരാൾ പത്താം ക്ലാസ്സിലും ഒരാൾ പത്ത് കഴിഞ്ഞു ഇപ്പോൾ പ്ലസ് വണ്ണിക്ക് ഒരാള് ഏഴി ആറില്
അപ്പൊ മറ്റേ ആഹ് നാത്തൂന്റെ വീട്ടിലൊക്കെ അവരുടെ ഫാമിലി ഒക്കെ ഉണ്ടാവോ അതോ അവര് മാത്ര
ആണ്ട് വല ഹ് വലിയ ചീച്ചില അവിടെ അമ്മ മരിച്ചിട്ടേ ഇപ്പ കുറച്ചായിട്ടുള്ളൂ അപ്പൊ ഏട്ടനും അമ്മയും ചേച്ചിയും കുട്ടികളന്നേ ഉള്ളു അമ്മ മരിച്ചു അച്ഛ പിന്നെനേരത്തെയ മരിച്ചു പിന്നെ ചെറിയ ഛൻ്റെ അവിടെ ആഹ് ഏട്ടനും ചേച്ചിയും കുട്ടികളെന്നെ ഉള്ളൂ അവരുടെ അമ്മ തറവാട്ടിലാണ് ഇവർ സെപ്പറേറ്റ് വേ റെവീട് എടുത്തിരിക്ക
അല്ല അമ്മ പോകുമ്പോഴ പിന്നെ എല്ലാവരും കുക്കായിട്ടൊക്കെ പോ അതാണ് ഞാൻ ചോയിച്ച
വീട്ടിൽ തന്നെ കഴിക്കാൻ വരുന്ന കാരമ്മ തലവാട്ടിൽ എന്ന് പറഞ്ഞ അവർക്ക് പശു കാര്യങ്ങളൊക്കെ ഉണ്ട് മൂരി ആട് കോഴി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രാത്രി ഒരാൾ അവിടെ കിടക്കണല്ലോ അപ്പൊ അമ്മ തറവാട്ടില് കെ ടക്കും രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഭക്ഷണം കഴിക്കൻ വീട്ട്ക്ക് വരും അടുത്തന്നെ കൊറച്ചപ്പറംപ്പുറ തന്നെ വീട് കേട്ടിയിരിക്കുന്നത് ആഹ
അങ്ങനെക്കെ
ആഹ് അവിടെഈ പശു ഇഴജന്തുക്കൾ എന്തെങ്കിലും വന്ന് എന്തെങ്കുംടിക്കോ അവിടെ മലയോര പ്രദേശം അപ്പൊ ഈ മല പാമ്പ് വരുന്നെ അങ്ങനക്കെ കുറച്ച് പ്രശ്നങ്ങൾ ണ്ട് പിന്നെ പു പി റ ആ ആടൊക്കെ ഉള്ളതല്ലേ ആഹ ഇപ്പൊന്നുംല്ല ആദ്യൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ സ്ഥിരമായിട്ട് തറവാട്ടില് ഒരാളുണ്ടാാവും
ആ ആ ആ അടെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ വീട്ടില് പൂജയും പട്ടിയൊക്കണം അവരുടെ വീട്ടന്റെവരുണ്ടേിലും പൊല്ലിയക്കണം
ആഹ്
ആല്ല ച പിന്നെപ്പ എന്തണപ്പോൊ
വേറെന്താ
കേക്കുണ്ടോ ഹലോ
ഏ എന്താണ്
കേക്കാൻ പറ്റുന്നുണ്ടോ
ആ കേക്കിണ്ട് പറഞ്ഞോ
ആ ഇടക്ക് കട്ടാവുന്നുണ്ടോന്ന്
ആ റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ള ഉണ്ട് എനിക്കും ഉണ്ട് മഴ പെയ്ത പിന്നെ തീരെ റേഞ്ച് കിട്ടും
ആഹ അത് ശരിയാണ് അല്ലങ്കിൽ തന്നെ റേഞ്ച്ല്ലാ ത്ത സ്ഥല തും മഴകൂടി പെയ്താ പിന്നെ പറയാ വേണ്ട ഒട്ടും കിട്ടൂല അതാ ഭാഗ്യത്തിനാണ് എനിക്ക് ഭഗത്ത് കീട്ട് കിട്ടണന്നെ അന അതൊരു സ്ഥൽത്തെന്നെ നിക്കണം എങ്ങാനും മാറിക്കയ്ഞ്ഞാല് കിട്ടൂല
എന്നാ പിന്നെ ശെരി ഞാൻ പിന്നെ വിളിക്കാ ഓക്കെ ശെരി